ഹലോ ആഹ് എന്തൊക്കെയാ വിശേഷ ങ്ങളൊക്കെ
സുഖം തന്നെ അല്ലേ എന്തകുന്നു സുഖം തന്നെ പള്ളിൽ പോയി ന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കാണ് ങ്ങളോ
ഉച്ചക്ക് ഫുഡെക്കന്താ
ഫുഡ്‌ ന്ന് സാ നെയ്ച്ചോറും ചിക്കൻ കറി ചിക്കൻ ചെറുതായിട്ട് ഒന്ന് പൊരിച്ചത് മ്മ് മ്മ് പൊരിച്ചത് ചിക്കൻ പൊരിച്ചത് ആവു ഏഹ് അല്ലപോ ഞാ
അതെ
മ്മ് നിങ്ങള് ഫുഡ്കഴിച്ചോ ഭക്ഷണം കഴിച്ചോ മ്മ് നിങ്ങളെ ഭക്ഷണം കഴിഞ്ഞോ മ്മ് എന്തെ സ്പെഷ്യൽ വല്ലോം ഉണ്ടോ മ്മ്
കാര്യമായിട്ട് ഒന്നും പഠിച്ചാൻ പോയില്ല ഞാൻ പോയിട്ടില്ല രാവിലെ പോകാൻ പറ്റീല്ല മഴയുണ്ട്
ആഹ് പുറത്തും പോയിട്ടില്ലേ അല്ല ഇന്ന് ഇന്ന് ആഹ് ഇന്ന് ലീവാക്കി ആഹ്
പിന്നെ വേറെ എന്തൊക്കെയാ മഴ ഉണ്ടായിരുന്നെന പള്ളിയിൽ പോയപ്പോ ഒക്കെ നല്ല മഴ ആയിരുന്നു പിന്നെ ഞാന് ബൈക്കില് ആയോണ്ടേ
ആഹ്
ബുദ്ധിമുട്ടി വരാൻ തിരിച്ച് വരാൻ
ആഹ് ഇങ്ങട്ട് ആ സമയത്ത് ഇല്ല അങ്ങോട്ട് പോണീന്റെ മുന്നേ കൊർച്ചേരം പെയ്തു പിന്നെപ്പൊ പെയ്തിട്ടില്ല ഇതുവരെ പെയ്തിട്ടില്ല
ആഹ്
പിന്നെ എപൊ നല്ലതന്നെ ങ്ങനെ പോണു പിന്നെ
ഏഹ്
വേറെന്തപ്പം നാട്ടിലൊക്കെ വിശേഷം
നാട്ടിലെല്ലാർക്കും സുഖാണ്
ഉം
ഏഹ് ആഹ് പോണ്ട്
അപ്പൊ ഇന്ന് ലീവായിട്ട് വേറെ എവിടെയും പോവുണ്ടോ എന്തേം പോവുണ്ടോ
ഇന്നിപ്പോ ടൗണിലേക്കൊന്ന് പോണം
ഉം
സാധനങ്ങളെന്തേലും വേടിക്കാൻ
ആഹ് ശര്യ, അടുത്തന്നേണോ ടൗണ് കടകളും കാര്യ ങ്ങളൊക്കെ, ആഹ്
ഉം
എങ്ങനെപ്പോ ഒരാഴ്ചക്ക് കൊണ്ടര്ലാ സാധനങ്ങനേണോ, അല്ലേയ് സാ
ഞാങ്ങള സാധനങ്ങള്ന്ന് കഴിയ്ന്നൻനുസരിച്ച്ങ്ങനെ പോയിട്ട് കൊണ്ടുവരും. എറ ച്ചിയൊക്കെ പിന്നെ അങ്ങനെ വന്ന് കൊട്ന്നക്കാൻപറ്റില്ലല്ലോ. അപ്പപ്പോ പൂ നമുക്ക് പൂത്യാവുമ്പ പോയിട്ട്
ആഹ് അതന്നെ അതന്നെ
മീനൊക്കെ പിന്നെ വഅടുത്ത് വീട്ടില് വെരും. പക്ഷെമ്മള് ഉം വണ്ടി വരും
ഉം
അങ്ങനെ പിന്നെ ന്നട്ട്പ്പോ കുട്ട്യാളൊക്കെ സ്കൂ പോയിട്ടുണ്ടാവുലേ ന്ന്
ഉം ഉം ഇന്നിപ്പോ ലീവാണേ നമ്മളെ ലീവാന്ന്
ങ്ങള്ന്ന് ലീവാ
ആഹ് ഇന്ന് വെള്ളിയാഴ്ച, അമ്മക്ക് ലീവ്. ഹാഫ് ഡേട്ടാ ഞാൻ ഇതുവരെ പോയിന്ന് പയ്നൊന്നര വരെ പോയി ഇന്ന്പ്പോ ലീവാണ് ഇനിയിപ്പോ എന്ത പരിപാടി, ചെലപ്പോ ഒന്ന് വൈഫ് ഹൗസില് ഒന്ന് പോവും വൈകീട്ട്
ആഹ് അവടെ പോയിട്ട് അന്ന് പോയി. പോയി പോരും ല്ലേ
പോയി പോരും. ഉം വീട്ടില് വടെ വീട്ടില് അളിയമ്മാരുണ്ട് അളിയമ്മാര് മൂന്നാള്ണ്ട് അല്ല മൂന്നല്ലാരണ്ട് മൂന്ന് നാലാൾ ണ്ട് അതായത് രണ്ടാള് ഒരാള് പിന്നെ ഓട്ടോമല് ഒരാള് ന്നേ വെറക് വെറകിന്റൊര് തില് ഉം വെട്ടുകാരന്റെ കൂടെ അങ്ങനെ ഇങ്ങനെ ഒര്മട്ടം പിന്നെ ഓ രണ്ടാള് മോല്യേമ്മാരാണ് ല്യേമാരായിറ്റണ്. അവര് പള്ളീല് മ് പള്ളില് ചെറിയാൾക്കാരാ അവര്. ആ അവര് കല്ല്യാണം കഴിച്ച് ഓരോര്ത്തര്ക്ക് ഓരോ കുട്ട്യാള്ണ്ട്
ആഹ് പിന്നെ
പിന്നെപ്പോ ഉം
കളി കാണാറ്ണ്ടോ?
കളി കാണാറ്ണ്ട്. ഇന്നലെ കണ്ടിട്ടില്ല രാത്രി ഒന്ന് ഒ ഫ്രാൻസ് ആ ആ ഗോൾന് ജയ്ച്ച് ണ്ട്ലേ ഒരു പെനാൽ ഹ് കണ്ടു ഗോള് പിന്നെ കണ്ടു
ഒന്ന് അംബാപ്പ അബാപ്പ മിസ് മിസ്സാക്കി ഒര് പെനാൾട്ട്
ആഹ് ആ അതെന്താ കണ്ടു അന്ന് മിസ്സായിലെ
ഇനിയിപ്പോ അർജൻ്റീനക്ക് നല്ലൊരു ചാൻസാണ് സെമി വരെയൊക്കെ എത്താം സെമീൻ്റെ അവിടുന്നാ ബുദ്ധിമുട്ട് വരുക സ്വിസർലാൻഡ് ആണ് സിസർലാൻഡാണ് അടുത്ത കളി എല്ലാം അർജന്റീനയെ സംബന്ധിച്ച് വല്ല്യ ടീമല്ല വേറള്ളോൽക്ക് ബുദ്ധിമുട്ടായിരിക്കും അം മെസ്സി ഫോമായ് കഴിഞ്ഞാ അതൊന്നും ഒരു ടീമല്ല
ഒരു ടീമല്ല പിന്നേ ഇനിയിപ്പോ ഇത് കഴിഞ്ഞാ ഇങ്ങനെ സെമീല് ഫ്രാൻസും അർജന്റീനയും വരുവോ
ഫ്രാൻസ് സെമീലോ അല്ലെങ്കിൽ ഫൈനൽലൊക്കെ വരുക
ആഹ് അല്ല സെമീ വെരൂല്ലലേ അല്ല സെമീ വരും ഉണ്ടോ നിർബ അങ്ങനെ ആഹ് അപ്പ പഴയ പോലെ പഴയ പോൽ തന്നെ ആവും കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആവും അത് ആ അത് കഴിഞ്ഞേ ഇപ്പ സെമീല് എ ത്തി അപ്പോ എതിര് എതിര് വരുമ്പളെ ഇനിയിപ്പോ അർ ജന്റീന ജയിച്ചാല് ജയിച്ചും അതല്ലാ
അർജന്റീന ജയിക്കുമ്പൊ ഇംഗ്ലണ്ടൊക്കെ വരാൻ ചാൻസുണ്ട് ഇനിയിപ്പോ ഇംഗ്ലണ്ട് വരാനുണ്ട് ഇംഗ്ലണ്ട്ക്ക് വരാൻ ചാൻസുണ്ട് ഇംഗ്ലണ്ടും അതുപോലെ നോർവേ ഓല് ഒണ്ടാവുള്ളൂ അടുത്ത മത്സരം അതിൽ ഏതൊരു ടീമ് വരും
ആഹ് ആഹ് അർജന്റീനയും കൊളംബിയാ ആണ് അല്ലേ
ആഹ് കൊളംബിയ വരാൻ ചാൻസുണ്ട് സെമീല് കൊളംബിയൻ്റ ഒപ്പം ആരാണ് വേറെ ടീമ്
ഏതാണ് ഇപ്പം ഇനിയിപ്പോ അത് പോകാത്തത് ഇപ്പൊ ഏതാ ഏതാ വെല്ല്യ ആളില്ലല്ലോ എണ്ണപ്പെട്ട ടീമല്ലേ ഇണ്ടാവുള്ളു അതിൽക്കൂടെ ബെൽജിയം പൊറത്ത് പോയില്ലേ
ബെൽജിയം പോയി
ആഹ്
നല്ല നല്ല ടീമുകളൊക്കെ പോയി ഫ്രാൻ ആ ഇവലൊക്കെ പോയില്ലേ പോർച്ചുഗല്
പോർച്ചുഗല് പോയി അതായത് ഇപ്പൊ ഒരു ഫ്രാൻസ് ഉണ്ടാവും പിന്നിപ്പോ ഇനി അർജന്റീന ഉണ്ടാവും ആ അതന്നെ അതന്നെ
ജർമനിയൊക്കെ ഉണ്ടെങ്കി ഒന്നൂടെ ഉഷാറായേനെ ജെർമനി ഉണ്ടെങ്കിലൊക്കെയേ ആഹ് അതന്നെ കളി കണ്ടിട്ടൊന്നുല്ല പക്ഷെ ഞാന് ലലേഡ്സ് കണ്ടു
ആഹ് ഇല്ല ഫാ ഇതേ എയിലോ ന്യൂസിൽ കണ്ടു ഫസ്റ്റാ ഫസ്റ്റാഫില് മൊറോക്കേയും നല്ല കളിയായിരുന്നു
ഉം മൊറോക്കൊ മോശൊന്നുല്ല
ഇല്ലാ അന്ന് ബ്രസീലിനായിറ്റ് സമനില പിടിച്ചിട്ടല്ലേ ആ മൊറോക്കല്ലേ അതന്നെയാണ്
ആഹ് അതന്നേ പിന്നെ ഇപ്പൊ അത് മെക്സിക്കോക്ക് പിന്നെ ഭാഗ്യമില്ല എന്നും നേരത്തെ പോവും ഒരോ ടീമാണ് കൊറേ ക്രൊയേഷ്യ പിന്നെ ഒരു ഒറ്റ വട്ടം ഫൈനലിലെത്തി
ആഹ്
ക്രൊയേഷ്യ നല്ല കളി തന്നെയായിരുന്നു
അടുത്ത പ്രാവശ്യം ഇന്ത്യക്ക് ചാൻസ് ഉണ്ടാവോ അതാ ഇപ്പോ ഇവിടെ അറിയേണ്ടി
ഇന്ത്യക്ക് ചാൻസ് ഇനി ഉണ്ടാവും ക്രിക്കറ്റില്
അല്ല ആരാ പ ആരാ പറഞ്ഞു അറുപത് ടീമാണ് അടുത്തതെ പറഞ്ഞു
ഇന്ത്യക്ക് ഒരു ചാൻസ് കൊടുക്കണം ശരിക്കും ഒന്ന് കളിച്ച് നോക്കാൻ വെണ്ടീട്ടെ
ആഹ് അല്ല ഈ അറുപത് ടീം വരുമ്പോ ചിലപ്പോ എടുത്ത് കൂടായില്ലല്ലോ അല്ലെ
ഈ ഇന്ത്യക്ക് നല്ല പൊറത്തൂന്ന് ആളെ എറക്കി കൂടെ എന്നാൽ അല്ലേ
അങ്ങനെ അത് പറ്റില്ലേ ഇപ്പത് ദീൽ ഉണ്ടാവില്ലെ വിദേശത്ത് ആൾ ഉണ്ടാവെലെ ഈ കളിച്ചണീലൊന്നും ആ ഉണ്ടാവല്ലല്ലെ അവനാന്റെ നാട്ട്തെ രണ്ട്
ഈ ഏഷ്യെലും പോതുവെ കോറവാണ് ഈ ഫുട്ബോളെയി ഏഷ്യ ഒര് പട്ട് പന്ത് ജപ്പ് പ്പാൻ പൊറിയൊക്കെ തന്നെ ഉണ്ടോ കളിക്കാർ ബാക്കിയൊക്കെ മോശാ
ഈ ജപ്പാന് രണ്ട്‌ മൂന്ന് ആൾക്കാരെ പിടിച്ചാൽ മതിയല്ലോ ഉം
ജപ്പാന്നോക്കെ പിടിച്ചാ അങ്ങനെ പറ്റുല്ല ജപ്പാന്നോക്കെ പിടിച്ചാ അത് അറിയല്ലോ പെട്ടെന്ന് കണ്ടാലും മോഹൻ ഷെയിപ്പ് കണ്ട അറിയില്ലെ ഞമ്മക്കിപ്പൊ ഈ ഈ നേപ്പാള് അങ്ങനത്തെ ഈ അയൽവക്കത്ത്ന്ന്ള്ള അയൽവക്കത്ത്ള്ള അങ്ങനെയൊക്ക ഉസ്ബസ്ക്കിസ്ഥാനൊക്കെ നമ്മളെ അടുത്തല്ലേ ഏകദേശം
ആഹ്
ഉം
പിന്നെ ഇവിടെ വന്ന് വാണം കുടിയേറ്റക്കാരായിട്ട് നിക്ക്ണോൽക്ക് പറ്റും മറ്റേ ഇവരെ അരെ പ്പോ ഇന്നാൾ കത്തറ്‌ല് കളിച്ച മാതിരി
ആഹ് മലയാളികളുണ്ട് പക്ഷെ ഓലൊക്കെ ഉയർന്ന് വരാൻ പറ്റില്ല ഓടാൻ വയിക്കൂല അവ ർക്കൊന്നും ഈ ഇവരൊപ്പോ ഓടിയ എത്തൂല്ല
ഇതിൽപ്പോ കാണാത്ത ഇന്ത്യ പാകിസ്ഥാനും അല്ലെ
ഉം ഏതിൽ
അല്ലാ അതന്നെ വേൾഡ് കപ്പിൽ ഫുട്ബോളിൽ
ഇന്ത്യ പാക്കിസ്ഥാനോന്നല്ല എത്ര ടീമുണ്ട്
അല്ല അങ്ങനെയല്ല അല്ല എന്നാലും നമ്മളിപ്പോ നമ്മളെ ഈ ഭാഗം നോക്കാണെങ്കിൽ ശ്രീലങ്കല്ല എന്നാ സെരിയന്നെയാണ്ന്നാല്ലേ ഇപ്പൊ അത് ക്രിക്കറ്റ്ൽ ഇപ്പോ മെയിനായിട്ട് വിളിക്ക
ഓരൊന്നും വേര്ല്ല ശ്രീലങ്കല്ല അത്രേ ഫുട്ബോള് ഉഷാറല്ല
ഉഷാറല്ലല്ലേ അല്ല ഇതൊക്കെപ്പോ ആഹ് കേപ്പ് വർത്തൊക്കെ പറയപ്പെടാത്ത എദോ ടീം ആണ് ആഹ് അതിക്കന്നെ സെലക്ട് ചെയ്തിക്കിണ്ടങ്കിൽ അതിക്ക് ആളെ തെരഞ്ഞെടുത്ത്ക്കെന്നെ എങ്ങെനെയാന്ന് നിങ്ങക്ക് അറിയോ ഓൺലൈന് കൂടിയണാല്ലോ
ഇപ്പൊ ഇന്ത്യ ഇന്ത്യൻ ടീമില് ഇപ്പം മൈയിനായിട്ട് കളിച്ച്ന്നത് സോനൽ ഷെത്രെല്ലി ആണല്ലോ
ആഹ് അത്യാഹം കളിച്ചിരുന്നു ഓനും ഓൻ വിരമിച്ചു പോയില്ലേ
പെട്ടെന്ന് ഗോൾ ഇടും
ആഹ് സ്പീട്ണ്ടായിന് ഓനല്ലേ വണ്ടിക്കാ
ഇപ്പം നാപ്പ നാപ്പതിന്റെ മേലായില്ലെ ഇനിയങ്ങനെ ബൈജും പൊട്ടിയ ഓലൊക്കെ പണ്ടത്തെ കളിക്കാര്
ഇയാടെ ഇപ്പോ ഒരു കപ്പ് കിട്ടും സുബ്രത കപ്പിൽ ഇങ്ങനെ കിട്ടും ഇന്ത്യക്ക് അത്രന്നെ ഉണ്ടാവുള്ളൂ
ഉം ആഹ് ഒരു കപ്പ് മാത്രേ ഇണ്ടാവുള്ളൂ വേറെ ഒരു കപ്പും ഇന്ത്യക്ക്‌ കിട്ടൂല
ഉം
ന്നാലും ഇന്ത്യടെ കളിണ്ടാർന്നല്ലെ ക്രിക്കറ്റ്
ആഹ്
ക്രിക്കറ്റ് ഇണ്ടാർന്നല്ലോ ഇന്നലേ ഇന്ത്യ മൂന്നു കാളീം തോറ്റു ട്വന്റി ട്വന്റി തോറ്റു
ആഹ് തോറ്റില്ലേ എന്റെലെ ന്യൂസ് ഇങ്ങനെ കണ്ട് എന്തൊപ്പ സംഭവം
അതിപ്പോ ക്യാപ്റ്റൻ മാറ്റി സഞ്ജുവിനെ ഒഴിവാക്കി സഞ്ജു ഒക്കെ നല്ല കളിയന്നോ സഞ്ജുവിനെ അതെ
ഇതൊക്കെ എന്തൊക്കെയ
ഉം ആഗത്തിരി ഈ വേണ്ടാത്ത ആൾക്കാരൊക്കെ ടീമിന് കേറ്റി അതൊക്കെ സുരക്ഷമാരെ കളികളാണ് സൂര്യാവംശിനെ ഓര പൊക്കി പൊക്കിട്ട് സൂര്യവംശനെ പോക്കി പോക്കിട്ടായില്ലാതായി
ഓ ഇല്ലാതായില്ലെ
ഏഹ്
ഞമ്മളെ ഇബനെല്ലെ മറ്റാ മറ്റോന്റെ പേര്
അതെ
എത്തണ അതിനല്ലേ ചെറിയ ക്കെന്റെ പേരല്ലേ അതല്ലെ ഇപ്പ ഈ പർണ് ആഹ് ഓന് ഒ ഓം ഇപ്പൊ കത്തീലില്യ
ഐ പി എൽ ഒക്കെ വമ്പം അടിയല്ലേ അത് ഇംഗ്ലണ്ടേരെ പിരിച്ച് വിടാൻ നിന്നകലെന്നെ. ഒന്നും ഓർക്ക് സഹായിക്കില്ലേ
അല്ല ഈ തോ ഈ ഈ കളീല് ഇല്യെ ഓൻ
ഓണ്ടേ ഓനെ സഞ്ജുവിനെ ഒഴിവാക്കിട്ട് ഓനെല്ലെ ഇട്ത്ത് ആഹ് സഞ്ജു രണ്ട് മൂന്ന് കളീല് ഇപ്പൊ അയർലണ്ട്നോട്ടൊക്കെ കളീല് ഫോമൗട്ടായി
അതെന്താണ് ഐ ഐ പി എല്ല് കളിച്ചുമ്പൊ ഓക്കി ഇട്ത്തിട്ട് കാര്യല്യ പിന്നെ കളി ഇണ്ടാവൂല
അല്ല ഓൻ കളിക്കും ഓന് ഐനെ കളിക്കും ഓന് കാെറച്ച് കൂടിം മെച്യൂരിറ്റി ആവാണ്ട്
ഉം
ഓന് ഇപ്പതന്നെ അങ്ങട്ട് പൊലൗ അടിക്കണം അടിക്കണംന്നർഞ്ഞൈഞ്ഞാ ഓന് ഓന്റെ ഷൈലീല് അടിക്കാ കളിക്കണം അല്ലാതെ ഇപര് ഇങ്ങനെ പർണൊട്ത്താ ശരിയാവൂല
ആഹ് അതെന്നെല്ലേ അതും ഇണ്ടാവും
അങ്ങനെ എല്ലേ ഏഹ്
ആഹ് ഇന്നാ ഐക്കോട്ടെ ഇങ്ങള് ഇങ്ങ
ആഹ് ശരിയെന്നാ ആഹ്
ആഹ്